ഹലോ, ആ, കേൾക്കുന്നുണ്ട് പറഞ്ഞോ.
ആ, ജോലി ചെയ്യാ ആയിരുന്നോ?
അല്ലല്ല ഞാനേ വന്നിട്ട് കിടക്കുആ യിരുന്നു. തീരെങ്ങ് വയ്യായിരുന്നു. വന്നിട്ട് കിടക്കുവാ യിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ വരെ പോയിട്ട് വന്നിട്ട് ഒന്ന് കിടക്കുവായിരു ന്നന്ന്.
ആണോ എന്തോ പറ്റി?
ആ, ഈ നടുവേദനയുടെ പ്രശ്നം ഉണ്ടആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇച്ചിരി മഴ ഒക്കെ നനഞ്ഞപത്തിന്നു പിന്നെ തണുപ്പ് കൂടി വേദന കൂടി.
എന്താ ഡിസ്കിന് വല്ല കംപ്ലൈന്റ് ആണോ?
ആ, ഡിസ്ക് ഒന്ന് ബട്ഞ്ച് ആയിട്ടുണ്ടായിരുന്നേ.
അതെ, ആ, ആ.
അതിന്റെ വേദനയായിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു. ഇപ്പൊ ഇന്ന് ഹോസ്പിറ്റലിലെ റിവ്യൂന് പോണയിരുന്നു. അ അ പ്പൊ റിവ്യൂവിന് പോയിട്ട് വന്നപ്പോ മ മഴയുണ്ടായിരുന്നു. മഴ നനഞ്ഞതാ പറ്റിയ തണുപ്പ് കേറിയിപ്പോ
ഓ. ആ, അപ്പൊ ഡോക്ടറിനെ കണ്ടോ? എന്തോ പറഞ്ഞു?
ആ, റസ്റ്റിൽ തന്നെ പോവാനാ പറഞ്ഞ റസ്റ്റ് എടുത്ത് മരുന്ന് കഴിക്ക
ആ, അപ്പൊ റെസ്റ്റ് എടുക്കണം. നമുക്ക് ഈ നടുവേദനൊക്കെ വന്ന് കഴിഞ്ഞാല് ആ, റസ്റ്റ് എടുത്താലല്ല മാറത്തോള്ളൂ. ഇങ്ങനെ ജോലിയ്യന്തോർ നമുക്ക് നടുവിന് പെയിൻ കൊടുത്ത കഴിഞ്ഞാലേ മാറത്തില്ല വേദന. ആ, പിന്നെ ചായകുടി കഴിഞ്ഞോ?
ചായ കുടിച്ചു വന്ന് നേരത്തെ ഇച്ചിരി നേരം മുമ്പ് ചായൊക്കെ കുടിച്ചു.
ആഹ്
ഉം ഉം
ആഹ് പിന്നെ വൈകിട്ടത്തേക്കപ്പല്ലാം പ്രാ ആഹ് ചായ കുടിച്ചു വൈകിട്ട് മോൻ സ്കൂളന്ന് വരുമ്പോഴത്തിൻ ചായക്കെടു ആ അപ്പം- ഇന്ന്ച്ചി നേരത്തെ ഇട്ടാര്ന്നു മോനെ വൈകിട്ട് കരാട്ടെ പോകുന്നുണ്ട് കരാട്ടേക്ക്.
ആഹ് ഹാ ഹാ
ആഹ് അപ്പൊനി ഈ പഠിക്കുന്നതല്ലാത പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ളതൊക്കെ നല്ലതല്ലോ? ആഹ് ആഹ് ആഹ് അതെ അപ്പൊങ്ങനെ പോവും ബയ്ട്ടഷ ട്യൂഷനുള്ളതാ അ അപ്പൊ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് കരാട്ടക്ക് വിടും. ഇല്ലല്ല ആഴ്ചൽ ഒരു ദിവസേ ഉള്ളു കരട്ടെ. ആഹ് അപ്പൊ അതിനരു ദിവസം അങ്ങനെ വിടും.
മ് ആഹ് ഇവിടെ മോനാണെങ്കില് ഇത് കീബോർഡ് പഠിക്കുന്നുണ്ട്.
ആഹ് അതെ ല്ലേ ആ ഇങ്ങനെ എക്സ്ട്രാ എന്തെലക്കെ പഠിക്കുന്നത നല്ല പഠത്താന്നല്ലാതെ കുഞ്ഞങ്ങ ക്കൊരു നല്ലതാ ആ അങ്ങനെ ഇവിടെ ആൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനൊക്കെ പോകുന്നതിനൊക്കെ.
അതെ അതെ ആഹ്
ആഹ് എന്നൊടിങ്ങനെ ചെണ്ടമേള ഒക്കെ പഠിക്കാനൊക്കെ തിരക്കണംന്നൊ താല്പര്യണ്ട് പക്ഷേ എല്ലാം കൂടെ നമുക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ സമയല്ലല്ലോ സ്കൂളിൽന്ന് വന്ന് ട്യൂഷന്. അയിന്റെട്ക്ക്‌ ഇടക്ക് ഈ കരാട്ടെ അപ്പൊ അതും കൂടെ പറ്റത്തില്ലല്ലോ? പിന്നെ പഠിക്കാനും ആറില പഠിക്കുന്ന ഇപ്പം. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ അഡ്സ്റ്റയ്യാനും ബുദ്ധിമുട്ടല്ലേ?
ആഹ് ഹ ഹ ഹ ആഹ് പിന്നെ
ക്കെ മക്കള മക്കളക്ക് എന്തയ്യ്ന്ന്പ്പം?
മക്കള് മോൻ മൂന്നിൽ പഠിക്കുന്നു.
ആഹ് അല്ല ഇപ്പൊ എന്തോ ചെയ്യുന്നന്ന്? എന്തോ ചെയ്യുന്ന ഇപ്പൊ കളിയാണോ?
കെടന്ന് മറയുന്നു.
ഓ ഇവിടെ അതെ രണ്ടു പേരൂടെ നല്ല ബഹളവാ. ഞാൻയ്ച്ച ഇങ്ങട്ട് മാറി നിന്ന് ട്ടെ ഫോൺ വിളിച്ചതാ നല്ല ബഹളവാ അവിടെ കേക്കാൻ പറ്റുന്നുണ്ടോ?
ചെറുതായിട്ട് കേക്കുന്നുണ്ട്.
ആഹ് ആഹ് അതാ തിണക്കിരുന്നാ ഇപ്പം കാ ഒച്ചുംബഹളവും ക്കായിട്ട് ഇപ്പ വരും.
ആ ആ ആഹ് ഇവിടെണ് കട്ടിലേ കേറി കടന്നാ
ഓ ഇത് കട്ടിൽ കെയറും ഞാൻ വഴക്ക് പറയും. എനിക്ക് ഭയങ്കര ദേഷ്യണ് നമ്മള് കഷ്ടപ്പെട്ടി ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്നതല്ലയോ.
അതെ അതെ ഇത് ഷീറ്റൊന്നും ഇല്ല ഷീറ്റൊക്കെ മാറ്റി.
ഓ ഇത് ശീറ്റും തലയണക്കെ എടുത്തങ് എറിയോ. എനിക്കാ പിന്നെ മുകളിലോട്ട് കേയറുമ്പഴത്തേനും പ്രാന്ത നമുക്ക എന്താ പറയാൻ പറ്റുന്നില്ല ദേഷ്യല്ല ഒരുമാതിരി പ്രാന്ത പിടിക്കുന്ന ഒരു നമ്മുടെ പിള്ളോരെയ അത് തന്നെ നമുക്ക് പാവ അല്ല അല്ല കണ്ടൊക്കെ പറയാനും പറ്റേ അതുല്ല പിന്നെ ഇവടെക്കെ കുസൃതി കണ്ട് കഴിഞ്ഞ പറഞ്ഞു പോക്കും ഉം.
അതെ അതെ അതെ അതെ.
ആഹ്. പിന്നെ മക്കളെയേ കൊണ്ട് വെക്കേഷന് ഒക്കെ പോയോവല്ലോടോം.
വെക്കേഷന് കൊറച്ച് എല്ലായിടത്തും ഒന്നും പോയില്ല വീട്ടിൽ പോയപ്പോ അവിടെന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കറങ്ങാൻ പോയിരുന്നു.
ആഹ് ന്നാല്ല്യോ വെക്കേഷൻ വരുമ്പോഴ അല്ലേ ഉള്ളൂ നമുക്ക് അല്ലേ സ്കൂളുകളിലൊക്കെ പോവണ്ടേ അവർക്ക്.
അതെ അതെ അതെ അതെ. പിന്നെ മ്യു മൂന്നാറൊക്കെ പോണംന്ന് ഓർത്തി ഇരിക്കുവായിരുന്നു അന്നേര വാ എനിക്ക് ഇങ്ങനെ വയ്യാതെ വന്നേ.
ഓഹ് ആഹ് യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
ആഹ് അതെ അതെ.
ആഹ് അതെ ശരിയാ. അപ്പൊ പെയിൻ കൂടും ഉം ഇവിടെ എനിക്ക് എനിക്ക് ചേട്ട നാട്ടി വന്നിട്ടുണ്ടായിരിന്ന് ഹസ്ബൻഡന്റെ വെക്കേഷൻ സമയത്ത് അപ്പൊ ഇതുപോലെ കമ്പം തേനി അവിടെയൊക്കെ പോണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തി ആകെ പത്ത് പത്ത് നാല്പ്പത് ദിവസത്തെ ലീവിന് വരുന്നായല്ല്യോ. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ ഞങ്ങള് മൂകാംമ്പികേക്ക് പോയിട്ടുണ്ടായിരുന്നു.
ആഹ് ആഹ് ഹഹ ആഹ്
ആഹ് അവിടെ പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ പോയേത്. അങ്ങനെല്ലാതിന്നെ ട്രിപ്പ് പോലൊന്നും പോയിട്ടില്ല.
ആഹ് ആഹ് ആഹ്.
ഉം.
പിന്നെ പെട്ടെന്ന് മഴയൊക്കെ ആയില്ലേ ഇനിയിപ്പ എവിടെയും പോവാൻ പറ്റത്തില്ലല്ലോ.
അതെ. ഓഹ് അത് തന്നെയല്ല ചൂട് ഭയങ്കര ചൂടല്ലേ നമുക്ക് പൊറത്തോട്ടെറങ്ങാൻ പറ്റാത്ത ചൂട്. മഴയാണെങ്കി മഴ ചൂടാണെങ്കി ചൂട് ചൂട് ആഹ് സഹി ക്കാൻപറ്റത്തില്ലര്ന്ന് ചൂടി ഇപ്പൊ മഴേന്ന് പറഞ്ഞ ശരത്തിലൊക്കെ ഒരു ആശ്വാസൊണ്ട്. മറ്റേത് പറഞ്ഞൽ നമക്ക് വെയില് കൊള്ളാൻ പ പറ്റത്തില്ല അപ്പഴത്തേക്ക് ചൂ ചൂടു കുരു ഒണ്ടാവും ഭയങ്കര അസ്വസ്ഥതയല്ലിയോ? ചൂരിയാക്കാതെ വെക്കുക അത് പേടിച്ച് ആൾക്കാര് പൊറത്തിറങ്ങത്തുംല്ല മറ്റേല്ല തീ കോരിടുന്ന പോലത്തെ ചൂടായിരുന്നു.
ആഹ് അതെ അതെ ഭയങ്കര ചൂടായിരുന്നു ഇപ്രാവശ്യം ഭയങ്കര ചൂടായിരുന്നു.
ചൂട് അതെ ഓരോ വർഷം കഴിയന്തോറും ഇങ്ങനെ ചൂട് ഇങ്ങനെ കൂട കൂടി വന്നുകൊണ്ടിരിക്കുവ. നമക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായി. ണ്ടുകെയും ഇച്ചിരി പ്രായമൊക്കെ ആയവർക്ക് ഒട്ടും പൊറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയ- പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രൂപുകളൊ മെസ്സേജ് വരുമല്ലോ കുഞ്ഞു പിള്ളാരും മുതിർവരും ഒന്നും അങ്ങനെ വെളി എറങ്ങര്ത് വെയിൽ അതുപോലാണെന്ന് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല-
അതെ അതെ ആഹ്.
ആഹ്.
ഉം.
പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ?
അയ്യോ മഴയായിരുന്നു എന്താ ഞങ്ങള് ഹോസ്പിറ്റല പോയിട്ട് വരുമ്പ വരെ മഴയായിരുന്നു വന്ന് കേറി പിന്നെ മഴ പെയ്തിട്ടില്ല.
ഇല്ല ഇല്ലയോ അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞഴിഞ്ഞല്ലോ.
എന്ന മഴ മഴയായിന്നറിയാമോ പെരു മഴ
അതാ എന്തെങ്കിലും പോവാൻ നിക്കുമ്പോ ഇതുപോലെ തോരത്തില്ല
ആഹ് അതെ അതെ അതെ അതെ ഇപ്പൊ തുണിയൊക്കെ നനഞ്ഞപ്പോഴത്തേനെ
ആഹ് ആഹ് ഇവിടെ ഉച്ച തോട്ട് മഴ കുറവുണ്ട് ആഹ് തണുപ്പ് അടിച്ചു കഴിഞ്ഞ ഈ പനിയൊന്നും പിടി നോക്കണം വന്ന് കഴിഞ്ഞ ഉടനെ ഡ്രൊസോക്കെ മാറിയിട്ടെ ഇപ്പൊ ഭയങ്കര പനി വന്ന കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാട പനി ചോമയാകും ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥതയാ വന്നു കഴിഞ്ഞാല്
അതെ അതെ അതെ പിന്നെ മാത്രല്ല ഒരിടത്ത് ഒരാൾക്ക് വന്നാ ബാക്കി എല്ലാവർക്കും വരുകയും ചെയ്യും
ആഹ് വരുക്കയും ചെയ്യും ഒരു നമ്മളങ്ങ് കെടന്നു പോകുന്ന രീതിയിലുള്ള പനിയ വരുന്നെ
ആഹ് അതെ അതെ അതെ ഉം കോവിഡ് കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നുന്ന എല്ലാരുടെയും പിന്നെ കപ്പാസിറ്റി കുറഞ്ഞു തോന്നുന്നു
ആഹ് കുറഞ്ഞന്ന് തോന്നുന്നു അന്ന് ആഹ് അതാണ് ഉള്ള കാര്യം അത് കൊറോണ കഴിഞ്ഞപ്പ നമുക്ക് പല പല ഹെൽത്ത് ഇഷ്യൂസ ഇപ്പൊ തന്നെ കണ്ടില്ലിയോ ന്താരോ ആൾക്കാര ഒരു ഏജ് ത്തും മുമ്പ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും ഒരുപാട് ആൾക്കാര്
അതെ അതെ അതെ അത ഈ മറ്റേ നമ്മുടെ വാക്സിൻ എടുത്തേണ്ടാന്നാ പറയുന്ന
ആ ആണാന്ന് അങ്ങനെ പറയുന്നുണ്ട് ആൾക്കാര് കൊറോണ കഴിഞ്ഞ പിന്നെ ഒരുപാട്
പോണെങ്കിൽ പൊറത്തട്ട് പോണെങ്ക ഗവൺമെന്റ് ഇപ്പോഴ നിർബന്ധം പറയുവല്ലേ എടുക്കണംന്ന്
ആഹ് കൊറോണ സർട്ടിഫിക്കറ്റ് കാണിക്കണമല്ലോ ആഹ് ഉം അങ്ങനെ ഒരു വിഷയമുണ്ട് കൊറോണ വന്നെൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ ആയിട്ടുണ്ട്
അതെ നമ്മുടെ ഹെൽത്ത് ഇത്രയും വീക്കായത് അതിനന് ശേഷവാ
അതെ അതെ ആഹ് പിന്നെ ഈ ഫുഡിന്റെ ഇതും എല്ലാം കൊണ്ടും നമുക്ക് ഒരു ഹെൽത്തൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ എത്ര ഇപ്പോ ഒരു മുപ്പത് വയസ്സ് കഴിഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ നടുവിന് വേദനയായി മുട്ടന് വേദനയായി ആകപ്പാടി നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ കാണുന്ന പോലെ ആഹ് സത്യ സത്യം അവർ ഓടിച്ചാടി ചെയ്യുന്നു നമുക്കാണെങ്കിൽ ഒന്ന് കുനിഞ്ഞ് മുറ്റം തൂക്കാൻ പോലും വയ നടുന് വേദന പൊറത് വേദന കാലിന് വേദനെ കൈ മറ്റേല്ല മരുന്നുകാര് വിളിച്ചുകൊണ്ട് പോകുന്നു അല്ല കാലിന് വേദനെ കൈ ന പൊറത്തു വെദന ആഹ് സത്യ കൊ കുഞ്ഞു മക്കൾ വന്ന് നമ്മുടെ അടുത്തോട്ട്ന്ന് അവിടെ കയ മൊയ്യത്തോടല്ലേ വേദനയാണ് കാലേൽ തൊടല്ലേ വേദനയാ മൊത്തത്തിൽ വേദനയാ ആഹ് ആഹ് അതെ
ഉം
പിന്നെന്താ വൈകിട്ടത് ആഹ് ജോലിയെല്ലാം കഴിഞ് പിന്നെ വൈകിട്ടന്ന് തിരക്കക്കെ എങ്ങ് തൂക്കാനും കുഞ്ഞിനെയ ഒക്കെ ഒന്ന് കുളിപ്പിക്കാന മൂത്താള് പിന്നെ ആറിലായോ തന്നെ കുളിച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കോള്ളൂല്ലോ ആഹ് വിളക്കോക്കെ വെച്ച് ആഹ് അത്രേ ഉള്ളൂ വൈകിട്ട്ന്ന നമുക്ക് നേരത്തെ പോലെ അങ്ങനെ പണ്ടുള്ള ആൾക്കാരെ പോലെ ര ണ്ട്മൂന്ന് വെപ്പ് ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ രാവിലെ ഉം രാവിലെ ഒരു വെപ്പ് വെയ്ക്കും അതേ ഉള്ളൂ പിന്നെ എങ്ങനെ വൈ ഇ ജോലിന്ന് പറയാന ഒന്നുമില്ല ല്ലോ ഇങ്ങനെ ഫ്രീയിട്ടിരിക്കും ഫോ ഫോൺ നോക്കുവാ അല്ലെങ്കിൽ ടി വി കാണുവ അതൊക്കെ തന്നെ പരിപാടി
അതെ അതെ ആഹ്
ആഹ് അതെ ഉം
മം പിന്നെ വേറെന്നെ ഇങ്ങനെ പോന്നു
ആഹ് അതെ അതെ, പിന്നെ കൃഷിവല്ലോം ണ്ടോ വീട്ടില്
എന്തോ
കൃഷി കൃഷിയൊക്കെ ഉണ്ടോ?
ഓഹ് കൃഷി നമുക്ക് സ്ഥലം ഇല്ല ഞങ്ങക്ക്, കൃഷി ഒന്ന് ചെയാനുള്ള സ്ഥലംവില്ല നമക്ക് ആ പിന്നെ നമുക്ക് സ്ഥലം ഇല്ലാത്തോണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ആഹ് അതെ സ്ഥലം ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ഥലമില്ലെങ്കിൽ ആഹ് അതെ, ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ടെറസിലും
ടെറസിലും ഞമ്മ നമ്മുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഞങ്ങള്ൾന്നെ രണ്ടു നിലയ മേളിലായിട്ടാ താമസിക്കുന്നേ
ഓ അപ്പ പറ്റത്തില്ല
ന്റെ മേ മേളിൽ സെപ്പറേറ്റ് ആയിട്ടാ അപ്പം പിന്നെ അങ്ങോട്ട് മേളിലോട്ട് ഇല്ലല്ലോ അപ്പൊ അങ്ങനെയും കൃഷി ചെയ്യാ ൻ പറ്റില്ല, എന്നിട്ട് ഞാന് പിന്നെ ഒരു അത്യാവശ്യം ഒരു പിള്ളേർകൊരു പനിയോ ജലദോഷോ എന്തെിലും വന്നാ കൊടുക്കാന്ന് പറഞ്ഞിട്ടൊരു പനിക്കൂർക്കാ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റെയർ കേസിന്റെ ആ സ്റ്റെയറിന്റെ അടിയിലായിട്ട്
ഓ ഓ സ്ഥലോ ഇല്ലെങ്കിലും എന്തോ ചെയ്യും ആഹ് ഓഹ് ആ അത് അത്യാവശ്യം ഒക്കെ നമുക്ക്ടുക്കാവല്ല പനിയൊക്കെ വന്നാലും കഫക്കെട്ടിനോക്കെ തൊട്ടക്കക്ക്ങ്ങി കൊടുക്കാനും ഒക്കെ നല്ലതാ
ഉം അതെ അതെ, അതിനന് വേണ്ടി തന്നെ എടുത്തോണ്ട് ഒരിടത്ത് പോയി ഞാൻ തപ്പിപ്പടിച്ചെടുത്തോണ്ടണ്ട് വന്നിയ
അതുപോലെ ഈ തുളസസി ഒരു മൂട് നട്ട് വെച്ചാ നല്ലതാ, അത്യാവശ്യത്തിനൊക്കെ ആവി പിടിക്കാനും ഒക്കെ എടുക്കാനും
തുളസി എന്റെ അങ്ങ് ഉണങ്ങിപ്പോയി പിടിച്ചില്ലത് അത്, രണ്ടും ഒരുമിച്ച് നട്ടതാ പക്ഷെ പിടിച്ചി ച്ചില്ല അത് ഇനിപ്പോ എവിടുന്നേലും വേണം ഒരു തൈ കൊണ്ടെന് വെകാൻ
ആഹ് അതെ പനി എടുക്കാമല്ലോ നമ്മുക്കാര് യൂസ് ചെയ്യാം ആഹ് അതെ അതെ, എടാ ഞാൻ എനിക്കൊരു കോള് വരുന്നു നോക്കട്ടെ വിളിക്കാവേ, ശരി